നല്ല എന്ത ന്റെപാട് സുഖല്ല ആഹ കൊറെേ കാലമായി ആ ഷല്ലേ എല്ലാരും ഇപ്പ തിരക്കിലല്ല ഈ കുട്ടികളും മക്കളും ട്ടടക എന്താണ് ഉ ചെറിയ പുള്ളേരക്ക ഇണ്ടാവുമ്പോ ആഹ് അതന്നെ എല്ലരും ഇപ്പ തെരക്കിലാവും. ആഹ് അതന്നെ നമ്മുക്ക് ഇത്ട്ടിങ്ങതൊക്കെ കഴിഞ്ഞിട്ട് നമ്മള പണിർവകതനി ത്തത് കഴിഞ്ഞ വരുമ്പോത്തെന് വളരെ വക കഴിഞ്ഞ അപ്പോത്തിന് വാപ്പാര ഒരു വക ചായ ചോറ് ഇറങ്ങി എന്നേണില്ലേ ആ അതന്നെ പണി ഉം വേറെ എന്തൊക്കണ്ട് പാടി മയണ്ടാ?
ആഹ് മഴക്കണ്ടേ അവിടെ മഴണ്ട
ആ ചെറതായിട്ടൊന്ന ഇങ്ങനെ ചാറിപ്പോയി. ഇപ്പൊ എല്ലാവർക്കും വെള്ളത്തിനൊക്കെ ബുദ്ധിമുട്ട് വെള്ള ത്തിനൊക്കെ ബുദ്ധിമുട്ടാ ഇ ഇപ്പൊ എല്ലാവർക്കും മഴൊക്കെരുന്നുണ്ട്. നല്ല മഴണ്ടാ? ആഹ്. ആനക്ക് കുറവാണ്. അത് ചാറി
ആഹ് അവിടെക്കെ നല്ല മഴേണ്. പിന്നെ എന്തൊക്കെയ ചോറും കൂട്ടാനൊക്കെ ആയോ?
ഒക്കാണ്ട് ഉച്ചക്ക് ഇണ്ടാക്കിണ്ടെനീ പ്പം മീൻ പൊരിക്ക ഇണ്ടാവും.
ആഹ് എന്താ ക എന്താ ചാറ്?
തീ ആര ചിക്കന് മുള ട്ട്ക്കണ് മത്തി പൊരിച്ച്ക്കണ് ആഹ് പ്പൊ മ കുത്തി തോന്ന ണ്ട് തോന്ന എന്നാലെ വൈകുന്നേരം തോന്ന ഇണ്ട് എന്നറിയാണ്ട് കുട്ടണത്തിന ആഹ്. പിന്നെ എന്തൊക്കെണ്? ഇവര് മല മാപ്പിള വന്നാ? എപ്പള വരിആ? ഏ ആഹ് അങ്ങനെ അവിടെ നാട്ടിലിണ്ട് വന്നക്കണ് വിചാരിച്ചേ ല്ലല്ലേ ആ ഓർമ്മല്ല എന്നാല് വേറെ ഇവിടെ തന്നെയണേപ്പര് യ്യാതെ അടക്കാണ്. അപ്പൊ പുറത്തക്ക് പോ താ സ്നേഹൻന്റെപ്പ എണ്ട് പോയി.
ആഹ് എന്താ വയ്യായി?
തെരു എന്ത് അപകടം ഇണ്ടായിട്ടേ വണ്ടി രണ്ട് വണ്ടിയും കൂടി കൂട്ടിച്ചനെ ആഹ്. ആഹ് അങ്ങനായി. ട്ട് കൊറച്ച് ഇതേന് അപ്പൊ കയ്യൊക്കെ കയ്യ പക്കന്ന് കേടന്ന് ആഹ തായോ പല്ലും ഷോൾഡറും ഉും ഭാര്ല്ല അപ്പൊ കൊറച്ചറിയ ആ ഇഞ്ഞേര് രണ്ട് മൂന്ന് മാസത്തെ റെസ്റ്റും കൂടി ഉണ്ട് അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോ ജോലിയൊക്കെ റ്റ ആ കോഴിക്കടന കോഴന്റെ ആ കോഴിക്കട ആ പിന്നെപ്പ വട്ട കൈ ഒക്കെ കേടന്നോണ്ട് വെട്ടാനും
ആഹ പിന്നെപ്പോൊഒരാളെ നിർത്തേണ്ട വരും കൂലിക്ക് ലേ
കൂലിക്ക് നിർത്താൻ മാത്രള്ളൊന്നും ഇല്ല മ്മക്കല്ലന്നൊ ള്ളൂ ഒരാക്കുള്ളൊന്നുല്ല പിന്നെ അത് ആ അപ്പൊ അത് വേറെ ആൾക്കാർ ഇപ്പോ നട ത്ത്ണ്ട് മുതലാളി വേറെ ആർക്കോ കൊടു
കൊടുത്തക്കെയാണ് അത് ശെരി ഇനിപ്പോ ഇ തൊക്കെ മാറിട്ട് കൊക്കോക്കറല്ല
ആഹ കിട്ടൊന്നും വിചാരിക്കണ് ഒറപ്പില്ല അപ്പോ ആ കൊടുത്ത പൈസ കങ്ങട്ട് തന്നിക്കണ് ഇനി നമ്മള ആ പൈസാണ്ട് കൊടുത്താൽ തരാന്ന് പറഞ്ഞീനി നിർത്താന വാങ്ങാനൊക്കെ പർഞ്ഞീനെ ഇനിപ്പ ഈ സമയ ആവ്മ്പോ കച്ചടൊക്കെ പി വ വിക്കുന്നതിണ്ട് ആക്കാർക്ക് തരാനും മടി ടിയാവും ഉം പിന്നെടീ ഇത് അവിട അത്തന ഇത് കൂടി റെയിൽ ഉണ്ട്ട്ടോ ഞങ്ങളെ അങ്ങാടിന്ന് ഒരു പെണ്ണ് റെയിൽന്റെ അ പുറത്തുള്ളൊരു പെണ്ണാണ് അത് പഠിക്കുന്ന കുട്ടു ആ ചാടിയതല്ല പോണ പോക്കിലെ റെയിൽ ട്രാക്കിന്റെ അട കാല് കുടുങ്ങിയാ തോന്നുന്നത് ആരൂല്ല ഉച്ച സമയം തോന്നണ്ട് അങ്ങനെ കാല് കുടുങ്ങിയ ഇന്ന് ആഹ് കുട്ടികള് പൊറത്ത് പോയി വന്നപ്പോ പറയാ അങ്ങനെ വണ്ടി വരുന്ന കണ്ട് പെണ്ണിന്റെ ഏ മെരിച്ച് അല്ലല്ല മേരിച്ച് ആ കണ്ട അത ഇ മൈന അപ്പൊ പെണ്ണിന്റെ സൗണ്ട് ട്രെയി വരുന്ന സണ്ടും പെണ്ണിന്റെ സൗും കൂടി പെട്ടെന്ന് കേ
അപ്പൊ എന്തത് എന്താ ജീവൻ കളയൻ വേണ്ടി വെച്ചക്ക അതോ
പോൺ അങ്ങട്ട്പ്പുറത്ത റോൻന്റെ അപ്പുറത്തേ കടന്ന പോ പെണ്ണിന്റെ വീടപ്പുറത്ത് ത്താൻ തോന്നിണ്ട് ഇപ്പൊ ബസ് ഇറങ്ങിട്ട് കണ്ടിട്ടുണ്ടാവില്ലേ കാല് കുടുങ്ങി അങ്ങനെ കടക്കുന്നതാവോ സാ കടന്നു പോണ പെട്ടെന്ന് കാല കുടുങ്ങി പെണ്ണിനെ വലിച്ചിട്ടേ ആ ആഹ ആ് ആ അങ്ങനെ കിട്ടീല പിന്നെ ആരില്ലാത്ത ടൈമല്ല ആരും കണ്ട ഇതും ഉയല്ല അങ്ങനെ പിന്നെ സവന്ത ആ പിന്നെ എന്താ സൊണ്ട ഇട്ട് ആൾക്കാാര് എവിടെ എത്തിയ പോൂത്തിന്ണ്ടാലാ പിന്നെ പോയോക്കെ പോയിട്ട ഇവിട തന്നനങ്ങള അ അടില്
ഏ
കുട്ടികൾക്കെ വൈകുന്നേരം പോർ ത്തു വന്നപ്പോത് പറഞ്ഞു പ്പണ്ടല്ല് ഉ എന്താണ് ഒരാളില്ലാത്ത സമയം ഒരാളും മം കൂടി ഇണ്ടങ്കില്, ആ എങ്ങനെ ഒ ആളും കൂടി ഉണ്ടെങ്കി എങ്ങനെങ്കില ആരെയും വിളിച്ചിട്ടെങ്കിലും എല്ലാരും കൂടി പിടിച്ച് വലിച്ചിട്ടാ എനന്തെങ്കിലും ചെതീന് അല്ലെങ്കില് സ്റ്റോപ്പിലാടാ എന്തെ എന്തെങ്കും സിഗ്നല് കൊടുത്തീനീ അത് പയ് നൊന്നും പറ്റ. അതിന്റെ പ അങ്ങനെയാണ്
ആഹ അതന്നെ
ഒന്നും കാങ്ങോട്ടും ഇങ്ങോട്ടും കടക്കുന്നവരാവുമല്ല ആ പെട്ടെന്ന് ആദ്യട്ടുള്ളവരെന്താല ഇപ്പൊക്കെ നമുക്ക് മുറിച്ച് കൾക്കുമ്പോ പേടിയാണല്ല ഹ ഒ മരണ അള്ള ഒരുതു കൊടു ക്കുന്നത്. മം ആന്ന
എന്താ
എന്ന് വെച്ചാൽ പഠിക്കാൻ അവക്കട കുട്ടിയൻ തോന്നുന്നുണ്ട് അത വല്ല്യ പ്രായം ഒന്നുല്ല്യാണ്ട് ക്ലാസില് സ്കൂൾ ട്ട് ട്ടല്ലേന്റെ സാധനം വാങ്ങയിട്ടൊക്ക പോണോരാ
പോണോ അതക്കാറല്ലേ
അല്ലേ ഇന്ന് കണ്ടേ
നള്ളാ
പറയുന്നത് ട്ടല്ലാവർക്കും ഒരു സങ്കടം അടുത്തെല്ലെകാവുമ്പം
ആഹ അടുത്തന്നെ ആവുമ്പ മ്മക്ക് ഇത് എവിടെേലുക്കെ പറയണേക്കാ നല്ലെത് എത്ര അടുത്ത് അങ്ങനെണ്ട ഒന്നും ഇണ്ടലുണ്ടാവൂലല്ലേ
എയ് വർത്താനാ അങ്ങക്കുട്ടാ അമ്മള് എങ്കിലേക്കെ അപകടനില കേ ഞങ്ങൾക്ക് ഭർത്താവ് ഞങ്ങല്ലാരും കൂടി വണ്ടി പോ പോമ്പളാണ് ഈ വണ്ടി വേറെ വണ്ടി എന്നിട്ട് അങ്ങനെ വണ്ട പിന്നെ അപ്പ ആ അമ്മള് ഒരാളടെ ഉ ഒരാളതെ പറഞ്ഞത് കേട്ടിട്ടല്ല എ ഇപ്പൊ വണ്ടിമെ കേറാനും പോവാനും പേടിയാ ഒരു വണ്ടി കേറിയാലോ പേടിയാണ് എന്ത് മ് ഒര് പേടിയായി നമ്മക്ക് അനുഭവത്തിൽന്നാണ് നമ്മളൊക്കെ ഒര് ആപത്ത് വരല്ലേ
ആഹ അ
വയ്യ ഉം അതായാല് ഈ ട്രെയിൻന്റെ ഇത് വണ്ടി തട്ടിന്ന് കേട്ട അപ്പളേ എല്ലാരു ഒന്ന് ഉ ആൾക്കാര സൗണ്ട് കേട്ടുകാണ്ട് ഓടിപ്പോന്ന എന്റെ അപ്പൊ ആഹ പാവാണ് ഉം കാടെ അങ്ങാടിന്നാ ൾക്കാാര് വണ്ടീന്റെ ഇട്ട പെണുങ്ങ ക്കെ നല്ല സൗണ്ട്ല്ലാ കള്ളനെ കേട്ടിട്ടേ ഓടി ചെന്നപ്പോത്തിന് ഉം ഓടി ചെന്നപ്പോത്തിന് കഞ് വണ്ടി വന്ന് കേറിയല്ല അവസ്ഥ എന്താ അപ്പ അതെ അ കുട്ടിന്റെ വ മരണവെപ്രാളാ ആ ആ അത് ആ അതന്നെ അയ്ന്റെ മരണവെപ്രാള എ തൗ
ഏവ് അതിലാണാ ആർത്ത്ക്ക്‌ണത് പേടി വേജാറും എന്താ ആക്കാരള്ളാ
ട്ടിന്റെ മൻസ്സിൽ എന്തെക്കേ വന്ന്ക്കുലേ ഹോ ആ മരണ
വല്ലാത്തൊര് കഷ്ടം ഓരോ മൻഷമ്മാര് ദുന്യാവില് ഓരോ മൻസമ്മാര്ക്കള്ളാവു കണക്കാക്ക്‌ണതല്ലെ
നമ്മള മരണൊക്കെ എങ്ങനെന്ന് നമ്മക്ക അറിയില്ല ഇന്നാ നാളെ പ്പാ നമ്മള് സാര്ച്ചിക്ക്‌ണെ നമ്മൾ ന്ന് ഇണ്ടാവൊ നാള ഇണ്ടാ കറീടാൻപറ്റൂല ഉം ഉം ന്താ ചെ ചെയ്യ കുട്ട്യളൊക്ക എന്തട്ക്ക്‌ണേ
ള് ഒന്നോന്ന് പത്താം ക്ലാസാണ് ഒന്ന് പത് എ പ്ലസ് ടു കയ്ഞ്ഞിട്ട് മെഡിക്കൽന്റെ ഇതിന് ചേർത്ത്ക്കാണ് ബീ ഫാമ് ഒര്ത്തവ് എന്താ വെല്ല്യോന് ഇരുത്തേഴ് വയ്സ് ക്ക്‌ണു ഓൻ സൗ ദീലാണ് ഇപ്പൊ വന്ന്ക്ക്‌ണു അങ്ങനെക്ക പോണ് ഏ കല്യാണം കയ്ഞ്ഞ് ഒരു ചെറിയ കുട്ടിണ്ട് മൂന്ന് വയസായിക്ക്‌ണു ഉം ഉം അൻക്കെത്ര കുട്ട്യളാ രണ്ടാളാണ് ആഹ്
വ്യാഴം പ്പോ ആറാം ക്ലാസ്സ് പഠിക്ക്‌ണ് ആൺകുട്ട്യളാണ് ഒരാള് ആറാംക്ലാസ്സ്‌ പഠിക്ക്‌ണ് മ ചെർത് മൂന്നയ്സ് സായ്താണ് ആ ആ ഒക്കെ ചെറിയ കുട്ട്യാളാലെ ആ കല്ല്യാണൊക്ക കയ്യാൻ കൊർച്ച് വൈകീക്ക്‌ണ് അപ്പം പിന്നെ അയ്നൻസര്ച്ച് ആ അപ്പം ചെലവിനൊക്കെ ബുന്ധിമുട്ടന്നയ്ക്കാരം ആ ചെലവിന് ബുദ്ധിമുട്ടാണ് പ്പ അമ്മ അമ്മോശ് പൺക്കോയ്റ്റ് ചെൽപ്പോ പണി ണ്ടാവും ചെൽപ്പോ പണിണ്ട പ്പ കൊറെ ആയ്റ്റ് പണി ഇല്ല ആ ന ഒരു മോനെന്നെ ഉള്ളൂ ഞങ്ങള് മോ ഒരു മോനും മൂന്നു പെണ്മക്കളാ ആ അ ആ അപ്പം ഞങ്ങളെന്നൊന്നും പിന്നാ ഒരു മോളും കു ട്ട്യളുണ്ട് വ്ടെ ആ അതെന്നെ ആഹ് അങ്ങനണ്ട് പോൺണ്ട് എന്താ ചെയ്യ അള്ളാ എന്തേലൊക്ക വയ്യി കാണു ശരി ഉം പ്പാക്കു കൂടി പണി ല്ലാഞ്ഞാലേ
അതെ ആഹ് അഎന്നെ
പ്പാന്റെ തലേലായി അല്ലേ രണ്ടാം കൂടി ആവ്മ്പോ കൊർച്ചീച്ച കൊർച്ചീച്ചൊക്ക അങ്ങനെണ്ട് പോവും ഉ അതൊക്കെ പോരായി
ഇങ്ങനത്തര അടങ്ങാറ് ഓരോരുത്തർക്കും അനുസരിച്ച് ഓരോരുത്തർക്കും ഇണ്ടടങ്ങാറ്
ആ അന്റെ മാപ്പിള എവടെ ടൈം ആയോ വരാന് വീട്ട്കരാനായാ ന്റെ മാപ്പളാ ഒരു കൊല്ലത്തോളായി ആ ഉം എന്താ പണി യെ ഒരു ഒരു കൊല്ലായ വരും ആറുമാസം കഴിഞ്ഞിപ്പം ആ ആ അതെ തന്നെ ല്ല ഉം വേറെ
ചോറ്ന്നാനാകണു കൊറെ ആൾ തിന്നണു
ആ ഇൻക്ക് പൊതുവേ രാത്രി ഇനിക്ക് പൊതുവെ വൈകുന്നേരം എന്ത തിന്നാ പിന്നെ രാത്രി ചോറിനോട് ആവശ്യണ്ടാവില്ല പിന്നെ വർക്ക് വന്നാരെ പിന്നെ ഏത് വെഷ അപ്പ ചോറും മാണ്ട ചായിം മാണ്ടാ കട്കാൻ തോന്നും ഒറങ്ങാൻ നോക്കും ന്നാത്തന്നെ ഒറങ്ങാൻ പറ്റോ ഇവരിങ്ങനെ ഓരോരുത്തര് ഓരോരുത്തര് ആണ്ങ്ങള് ചോറ്‍ന്ന എത്തഞ്ഞാല് ആ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതൊക്കെ ഞാൻ ന്റെ മാപ്പൾനോട് പറയും ചെയ്യും എന്ന വന്നേ അന്ന് മുതി ഇന്റെ വർക്കും പോയി ആ ഗൾഫ് ലേനി ആദ്യ ന്നട്ട് പിന്നാ പോയി റ്റടൊന്നൊന്നും ശരിയായില്ല അങ്ങനെ പിന്നെ ഇങ്ങട്ടെന്നെ വന്ന് ആദ്യ ചെർപ്പം തൊ അറിന്ന പണി കോഴി പണിണ്‌ കൈതൊഴില്ണ്ട് നി ഒക്കെ നാട്ടിലിക്കുമ്പം നാ നല്ലതാണ് പിന്നെന്താ അതന്നെ ആ പിന്നെ അയ്മ കൂടി ഇതാ പറയും ചെയ്യും മറ്റത് അവിടെ ആയന്ന് പൊ ത്തായന്ന് ഞാൻ എന്തയ്യും നേര്ത്തെ കുട്ടിൾക്ക് ചോറ് കൊടുത്താല് കുട്ട്യാളെ കൂട ഞാനും ന്റെ നാത്തൂനും കൂടി ചോറ്ന്നും മറ്റൊലോട് അറിയും ഇങ്ങള് തിന്നട്ട ഞങ്ങള് തിന്ന അവര് പയ്നൊന്നണി പൈനൊന്നര ഒക്ക ആകുമ്പോ അങ്ങനെ ചോറ്ന്ന വര്ലാണ് കുട്ടീളൊക്കെ ചോറ്ന്നോ ഇല്ലല്ല്യ ചോറ്മ്മക്കൊന്നും പോയിട്ടില്ല്യ ഒരാള് ഫോണ്ന് കാത്തിന്ന് പോയി ഒരാള് ഒറങ്ങാണ് ഇപ്പം ചോറൊക്കെ ഒന്ന് ചോയിച്ച കൊടുത്തിട്ട് വേണം ആ അങ്ങനെ നേരത്തെ ഇപ്പൊ കൊടുക്കലൂല്ല ഞാനും ഒൻമ്പതര പത്തര ആകുമ്പത്തേന ഞാനും കിട്ടകേയന്നു ഇല്ലല്ല വബിക്കോളിന്ന് പറഞ്ഞാല് പറമ്പോ രാത്രിയാക്കുമ്പോൾ പൊതുവേ പോകില്ല വേണ്ടാ തനയാണ്ട് കിടക്കാൻ നോക്കും
ആഹ് എന്നന്നെ ആഹ്
പിന്നെ ഞാൻ ഒർങ്ങിയിക്കുന്നു എന്തെലും നിർബന്ധിച്ചിട്ട് എന്തെങ്കിലൊക്കെ ഒന്ന് കൊറച്ച കൊടുക്കോ നീക്കിണില്ലങ്കി പിന്നെ വ വാണ്ടെങ്കിൽ വേണ്ട ആഹ് ഉം എന്താ ചെയ്യാ എന്താ വേറെ എന്തൊക്കെയ ങ്ങട്ട് മഴ ഒക്കെ ഉണ്ടോ?
മഴ ഇണ്ട് നല്ല മഴ ഉണ്ടായിരുന്നു
ഇവിടെ ചെറുതായിട്ട് പെയ്യ്ണ്ട് ആഹ ഇപ്പൊ നാളെ രാവിലത്തെ എന്താ പാടാവാ ങ്ങേ എന്ത് ആഹ് ചെറിയ ദിവസങ്ങ നല്ല കാറ്റ് ഉണ്ടാവും ഇടിയും മിന്നൊക്കെ ഉണ്ടാവും
ആ ഇനി ഇപ്പോ മഴ പെയ്താലും ഒക്കെ ഓർക്ക് പേടിയാണ്
ഉ എന്നാ ശരി ട്ടടീ പിന്നെ വിളിക്കട്ടാ ആഹ ശരി ശരി